ഹലോ ആഹ്
ഹലോ
ആഹ് ഹലോ കേൾ ഹലോ
കേൾക്കുന്നില്ലേ, ആ കേൾക്കുന്നുണ്ട്. ഹലോ
ആഹ്, ഹലോ പറഞ്ഞോളു നമ്മള് എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ട സംസാരിക്കുന്നെ?
പ്പ് ഇപ്പം ഭക്ഷണെക്കുറി ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കാനാണ് എനിക്കിപ്പം താല്പര്യം. ഭക്ഷണം ഏഹ്‌ താങ്കൾ എന്താപ്പോ ഭക്ഷണം കഴിച്ചേ എന്താ?
ഞാന് രാവിലെ ഉപ്പുമാവാണ് കഴിച്ചത്. ആഹ് പിന്നെ ഭക്ഷണത്തെ കു ആഹ്
ഇഡലിയാണ് കഴിച്ചത് കാരണം ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് ഇഡലി ഉണ്ടാക്കി ആഹ് ഇവിടെ റെഡിമെയ്ഡ് മാവ് കിട്ടും അപ്പൊ അതുകൊണ്ട് ഇഡിലി പെട്ടെന്ന് ഉണ്ടാക്കി അവിടെ എന്തായിരുന്നു ഭക്ഷണം
നമുക്ക് ഉപ്പുമാവ് ആയിരുന്നു ഉപ്പമാവാവുമ്പോ പെട്ടെന്ന് ഏഹ് ഉണ്ടാക്കി കഴിയുന്നൊരു സാധനാണല്ലോ അപ്പൊ ഉപ്പ്മാവാണ് കഴിച്ചത് ആഹ് പിന്നെ നമുക്ക് ഇവിടെ വലിയൊരു മഴയില്ല ആഹ് ചെറുതായിട്ടേ ഉള്ളൂ അപ്പൊ പിന്നെ
ഓക്കെ അപ്പൊ ഈ ആഹ് അപ്പൊ നമുക്ക് ഇപ്പോ നിങ്ങക്ക് കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ കുട്ടികൾ ക്ക് ഉച്ചഭക്ഷണം എങ്ങനെയാണ് സ്കൂളിലുണ്ടോ അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്ക് വേറെ ഭക്ഷണം കൊടുത്തു വിടോ എങ്ങനെയാണ്
അവർക്ക് നമ്മള് കൊടുത്ത് വിടാണ് ചെയ്യുന്നത് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പ അവർക്ക് രണ്ട് പേർക്കും ഭക്ഷണം കൊടുത്തു വിടും നമ്മള് അവര്ക്ക് ഉച്ചയ്ക്ക് ഫുഡ് അവിടെ ഇണ്ട് സ്കൂളിൽ ഇണ്ട് പക്ഷെ അവർക്ക് അവരത് കഴിക്കില്ല അപ്പൊ നമ്മളത് കൊടുത്തു വിടും പിന്നെ സ്നാക്സ് വേറെയും കൊടുത്തു വിടും
ആഹ് നമ്മള് പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ കഞ്ഞിയും പയറൊക്കെ ആയിരുന്നു ആഹ് ഒന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഇന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നാല് മണിയാകുമ്പോ പാലും ബിസ്ക്കറ്റൊക്കെ കിട്ടോന്ന് തോന്ന്ന്ന് പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് ചോറ് സാമ്പാറൊക്കെയാണ് അല്ലേ
ആഹ് ഇപ്പം ഇപ്പോഴെല്ലാം ഉണ്ട് ന്യൂട്രിഷ്യൻസ് ഒക്കെ കിട്ടുന്നുണ്ട് സ്കൂളിന്ന് സാമ്പാറും ചോറും ഉപ്പേരി മുട്ട ഒക്കെ കിട്ടുന്നുണ്ട്
ഇണ്ടല്ലേ അപ്പൊ കുട്ടികൾ കൂടുതല് ഇന്നത്തെ കുട്ടികള് ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് നോൺ വെജ് ആണല്ലോ അപ്പോൾ ഇയാള്ടെ കു ട്ടികൾ എങ്ങനെയാണ് നല്ല നോൺവെജ് കഴിക്കുന്നതാണോ
ആഹ് എന്റെ കുട്ടികൾക്ക് വെജിറ്റേറിയൻ തീരെ ഇഷ്ടില്ല അവർക്ക് നോൺ വെജ് തന്നെയാണ് താല്പര്യം അപ്പൊ സ്കൂളില് അതാണ് അവര് കഴിക്കാത്തത് അവർക്ക് സാമ്പാറ് ഇഷ്ടയില്ല അപ്പൊ അതുകൊണ്ട് സാമ്പാറ് കഴിക്കില്ല അപ്പൊ ഞാ അവർക്ക് ഇഷ്ടള്ള എന്തെങ്കിലൊക്കെ ഇണ്ടാക്കി കൊടുത്തയ്ക്കും പിന്നെ ഇപ്പൊ മുട്ട പാല് പിന്നെ പഴം അതൊക്കെയുണ്ട് ഇപ്പം സ്കൂളില്
ആഹ് പക്ഷെ ഈ പച്ചക്കറി പച്ചക്കറിയും. ഏഹ് കഴിപ്പിച്ച് ശീലിപ്പിക്കണം കാരണം പ്രോട്ടീൻ എത്രത്തോളം. ഇമ്പോർട്ടന്റാണ് അഹ് അതേപോലെ തന്നെ. പ്രധാനപ്പെട്ടതാണ് ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള പച്ചക്കറികള് കാരണം പ്രത്യേകി ച് പഴവർഗങ്ങളും എലക്കറികളും അവർക്ക് വേണ്ട വിറ്റമിൻസും മറ്റ്. ങ്ങളൊക്കെ ഉണ്ടെങ്കിലെ ദഹനത്തിനും മറ്റു കാര്യങ്ങൾക്കും. ശരിയായ രീതിയിൽ വരൊള്ളൂ അപ്പോ ഇന്നത്തെ പിള്ളേർക്ക് കൂടുതലും ഈ കുഴിമന്തിയും. ഈ ചിക്കനൊക്കെ കഴിക്കുന്ന കൊണ്ട അത് ഏറ്റവും നല്ല ഫുഡണെങ്കിലും അതിന്റെ കൂടെ ഇതുപോലുള്ള ഫുഡൂടെ ആഡ്യ്യണം.
ശരിയാണ് പക്ഷെ അവർക്ക് അതിനോട് ഭയങ്കര ഒരു താല്പര്യം ഇല്ലാ നമ്മള എങ്ങനെകഴി ചെലവരത് കഴിക്കില്ല ഇപ്പ നമ്മളൊന്നും വളർന്നന്ന ഒരു സാഹചര്യംല്ലല്ലോ. ഇപിടാണല്ലോ കഴിക്കുന്നത്. അപ്പൊ അതൊണ്ട് പച്ചക്കറികൾ തീരെ കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത രണ്ടുപേരും അങ്ങൻ തന്നെയാണ്. ആർക്ക് അയ്നോടൊരു ഇത് തോന്നുന്നില്ല താല്പര്യം ഉം അതെ നോൺവെജാണ് കൂടുതലും.
ഓക്കെ എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന വ്യക്തിയല്ല ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്ന വ്യക് ത്യ പക്ഷെ പാചകം പഠിക്കണം ന്ന്ള്ളെ ആഗ്രഹണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ. വീട്ടീന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരും എല്ലാവരും. ഭക്ഷണം ഉണ്ടാക്കണം എന്നതാണ് ഒരു സാർവത്രിക നിയമം അതായത്. ആണായാലും പെണ്ണാണെലും. എല്ലാരും പഠിക്കണം എന്നാണ് അതിന്റെറെ ഒരു നിയമം നിങ്ങള് എങ്ങനെയാണ് എല്ലാ ഭക്ഷണോം ഉണ്ടാക്കൊ?
ആ ഭക്ഷണ എല്ലാം ഇണ്ടാക്കും പക്ഷെ ഇങ്ങള് പറഞ്ലെ തന്നെ എല്ലാരും അത്യാവശ്യ കുക്കിംങ്‌ഹോക്കെ അറിഞ്ഞിരി ക്കണന്നാണ് എന്റെരുഭിപ്രായം സ്ത്രീകള് മാത്രം കുക്ക്യ്യണം ന്നുള്ള ആ ഒരിത് അതൊക്കെ എടു ത്ത്കളയണ്ട സമയായല്ലോ. പക്ഷെ ഇവിടെയൊക്കെന്നെ ച്ചാലെ ആണുങ്ങളൊന്നും കുക്കൊന്നും ചെയ്യില്ല. അ അവര് സ്ത്രീകള്ണ്ടാക്കുന്നത് കഴിക്ക മാത്രേ ചെയ്യുള്ളൂ.
ആഹ് അത് അത് അത് മാറണം അതൊക്കെ മാറണം, അത് നമ്മളെ. ഇപ്പോഴുള്ള ഇപ്പോ അധികം പ്രായം ആവാത്ത നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ അത് തൊടങ്ങിയാ മാത്രേ നാളെ നമ്മടെ മക്കളത് കണ്ട് പഠിക്കൊള്ളൂ കാരണം. ഒരു വീട്ടില് അച്ഛനും അമ്മയും ഉണ്ടെങ്കില് രണ്ടും. ഇപ്പ തുണി അലക്കുന്നാണേലും ശരി ഭക്ഷണം ഇണ്ടാക്കുന്നതയാലും ശരി തറ തുടക്കുന്നതാണേലും ഇന്നിപ്പം. ഈവൻ ബാത്റൂമ് ക്ലീനാക്കുന്നതാണെങ്കി പോലും എല്ലാവരും തുല്യമായിട്ട് ചെയ്ത് അവരെ കൂടി ശീലിപ്പിക്ക അല്ലെങ്കില്. നമ്മുടെ പിള്ളേരും നാളെ ആഹ് ആഹ് നമ്മുടെ അച്ഛൻ ഇതൊന്നും ചെ
ചെയ്യില്ല. അമ്മയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയില്. വീണ്ടും വളർന്ന് വരും.
അതെയതെ, അതെ അത് എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിലിപ്പം ഹസ് ബന്റിന്റെ ഉമ്മയൊക്കെള്ളോണ്ട് അവര് കൊറച്ച് പഴയ ചിന്താഗതിക്കായതുണ്ട്. അവര് ആണുങ്ങളൊന്നും ചെയ്യിപ്പിക്കാതൊക്കെ അങ്ങനെയാണ് അവരുടെ രീതി. അമ്മളിനി ഇങ്ങനെ പറഞ്ടുത്താലും അവരത് സമ്മതിക്കില്ല. പക്ഷെ നമുക്കിരുത്താലോ ഇപ്പൊ മക്കൾക്ക് ഞാൻ പറഞ്ഞ് കൊടുക്കാറ്ണ്ട്.
ഉം അത്ശരി അത് സത്യം പറഞ്ഞാല് ഈ സ്കൂളിന്ന്.
ആഹ് ഉം. അല്ല ന്റെ മോൻതന്നെ പറയാണ് അവനിത് കാണുന്നുണ്ടല്ലോ പ്പൊ അവൻ പറയാണ്. അ തിന് ഉമ്മെ ഉമ്മയല്ലേ പ്പൊ ഫുഡ് ഉണ്ടാക്കണുന്നത് ഞാൻ അവനോട് പറഞ്ഞപ്പോഅവൻ പറഞ്ഞത് ഉമ്മമാരല്ലേ ഫുഡ്ണ്ടാക്കണ്ടത് ന്ന് കാരണം അവര് കാണുന്നത് ഇങ്ങനെയാണ്. ആഹ് ആണുങ്ങളൊന്നും ചെയ്യാതെ പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്നതാണ് അവര് ജനിച്ചപ്പഴേ കാണുന്നത്.
അപ്പ എന്റെ ചെറിയ മോൻ പറയാണ് അതിരു മ്മമാരില്ലേന്ന്. അപ്പ ഞാൻ പറഞ്ഞു. നിങ്ങള് കാണുന്നുന്നതല്ലോ നിങ്ങള് പഠിക്കുള്ളൂ
ആഹ്‌ നിങ്ങടെ വീട്ടീന്നത് കണ്ട് പഠിക്കണം. കാരണം പ്പൊ നിങ്ങളുടെ ഹസ്ബൻഡറ് ആണെങ്കിലും അപ്പ നിങ്ങളുടെ സഹോദരനാണെങ്കിലും ഉപ്പയാണെങ്കിലും അവര്കൂടെ വന്ന് സഹായിക്കുകയും അല്ലെങ്കില് പ്പൊ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതുപോലും ഉമ്മമാർ അല്ലെങ്കിൽ വീട്ടിലെ പെണ്ണുങ്ങൾ വന്ന് എടുത്തു തരണം നേരെ ടേബിൾ കൊണ്ട് വെച്ച് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് പല വീട്ടില്. അപ്പോൾ അതൊക്കെ കുട്ടികൾ പ കണ്ട് പഠിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ പതിഞ്ഞു പോവാണ് ആ സ്ത്രീകൾ മാ സ്ത്രീകൾ മാത്രമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് പുരുഷന്മാരൊരിക്കലും ഇതൊന്നും ചെയ്യാൻ പാടില്ല തൊക്കെ സ്ക്കൂളീന്ന് തന്നെ പഠിപ്പിച്ചു തുടങ്ങേണ്ട എന്താ പറയാ ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ സിലബസക് ക്കെ അങ്ങനെ മാറ്റം വരുത്തണം. അല്ലെ
അതെയതെ ഇപ്പ സ്കൂൾല് സിലബസിലൊക്കെ മാറി, ഇപ്പൊ എന്റെ മോന്റൊരു ടെക്സ്റ്റില് പോലും അച്ഛന് ഫുഡ്ഡ് ണ്ടാക്കിയിട്ട് മകള് പോയി കഴിക്കുന്നൊരു പാടഒക്കെ ഉണ്ട്
പക്ഷെ അത് വീടുകൾല് നമ്മളത് നട പ്പിലാക്കുന്നില്ലല്ലോ. ആ വീടുകളിലിപ്പൊ എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡറിന്റെ ഉപ്പൊക്കെ അവിടെ ചെന്ന് ഇരി ക്കേയെള്ളൂ. നമ്മളത് കൊടുത്താ മാത്രേ ആളത് കഴിക്കുള്ളൂ അപ്പോ അങ്ങനെയാണ് അവരിത് വളർന്ന് വന്നത് വളർന്ന് വന്നതിലൊരു മാറ്റവും ഇല്ല അതിങ്ങനേ തുടർന്ന് പോകുന്നു കയ്യിൽ കൊടുത്താ കുടിക്കും. അല്ല എടുത്ത കഴിക്കുന്ന സ്വഭാവില്ല അവരുടെ ഒരങ്ങനെ ശീലം അങ്ങനെ ആയിപ്പോയി
അതെ പുറത്തനിന്ന് എങ്ങനെയാണ് ഞാനിപ്പോ മഴയായത് കൊണ്ട് ഇടക്കിടക്കൊന്നു പുറ പോയിട്ട് നല്ല പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ട് കാരണം തണുപ്പാണല്ലോ ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ പൊതുവേ കുറച്ച് ഫുഡിനോട് ഒരു ആറാന്ധം കൂടുതലാണ് അപ്പൊ നീ പോവാറുണ്ടോ പുറത്ത് കഴിക്കാൻ പോവാറുണ്ടോ
ആഹ് ഴ ഇടക്കൊക്കെ ഹസ്ബന്റ് ഇവിടെയില്ല അപ്പൊ ഞാനി എന്റെ കസിന ഒക്കെ കൂട്ടിട്ട് ഇടയ്ക്ക് പോകാറുണ്ട് എനിക്ക് പൊറോട്ടേന കൊണ്ടൊന്നും വലിയ താല്പര്യംല്ല എനിക്ക് ഷവർമ്മ അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്ക പൊറോട്ടയും ബീഫോന്നും നിക്ക് വല്യ ഇഷ്ട അല്ലാ ആഹ് ആ രണ്ടും അൺ ഹെൽത്തി ആണ് പക്ഷെ പൊറോട്ട എനിക്ക് തീരെ ഇഷ്ടയില്ല കഴിക്കാന് അപ്പ ഇങ്ങനെ ഷവർമ ബർ ഗർ അങ്ങനെന്തേലും കഴിക്കും വരും
നമ്മളിവിടെ പൊറോട്ട സത്യം പറഞ്ഞാൽ എല്ലാരും അങ്ങനെ മടുപ്പുള്ള കാര്യം അല്ലെങ്കിൽ നമ്മള് വെറൈറ്റി റ്റിയായിട്ട് അതിന്റെ കൊത്തുപൊറോട്ടല്ലേ ഞങ്ങള് തമിഴ്നാട് ബോർറയിട്ടാണ് ഞങ്ങളുടെ സ്ഥലമുള്ളത് അപ്പ കുത്തു പൊറോട്ട വാങ്ങുന്ന സമയത്ത് കുറച്ച കൂടെ ഒരു വ്യത്യസ്തമായിട്ട് കിട്ടും ചിക്കൻ കുത്തു പൊറോട്ട ട്ട അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ഉണ്ടാവും മറ്റ് മറ്റ് നോൺ വെജ്ണ്ടാവും അപ്പോൾ നമ്മളത് പറയുന്നതനുസരിച്ച നമുക്ക്ങ്ങനെ ചെയ്തു തരും
ഉം കേട്ടീട്ടുണ്ട് കൊത്തു പൊറോട്ട പിന്നെ കീഴി പൊറോട്ട പൊറോട്ടേന്റെ പല വെറൈറ്റി ഉണ്ടല്ലോ അല്ലേ
അതെ അതെ പല അവർ കഴിച്ചിട്ടുണ്ടോ അതക്കെ
ഉം ആഹ ഞാന് കൊത്തു പൊറോട്ട കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ അടുത്തുന്ന് അല്ലാതെ പൊറോട്ടേട വെറൈറ്റി ഒന്നും അങ്ങനെ ട്രൈ ചെയ്യാറില്ല എനിക്ക് ഈ പൊറോട്ടേനോട് വല്യ താല്പര്യം ഇല്ല
ഇല്ല ഇല്ല ഷവർമ്മ എന്ന് പറയുമ്പോ ഏതൊക്കെ കുറെ തരംണ്ടല്ലോ ലെബനീസ് അങ്ങനെ കുറ അതേതാ കൂടുതൽ ഇഷ്ടം
അങ്ങനെയൊന്നുല്ല ആഹ് നമ്മളങ്ങനെ നോർമല് മറ്റേ കുബൂസിന്റെ അങ്ങനെയൊക്കെയാണ് ട്രൈ ചെയ്യുന്നെ ആഹ് പിന്നെ കൂടുതലും ബർഗർ ഇഷ്ടാണ്
ആഹ് ശരി ബർഗറല്ലേ അപ്പൊ കൂടുതലും ആഹ് പാശ്ചാത്യ രീതിയിലുള്ള ഭക്ഷണൊക്കെയാണ് ഇഷ്ടം ചുരുക്കി പറഞ്ഞ
ആഹ് അങ്ങനെ ആഹ് ഇഷ്ടം അതാണ് എന്ന് വെച്ച് നാടൻ ഭക്ഷണം ഇഷ്ടല്ലാത്ത ഒരാളൊന്നും അല്ല പിന്ന നമ്മള് കൂടുതലും നാടൻ ഭക്ഷണം തന്നെയാണ് വീട്ടിലൊക്ക കഴിക്കുന്നത് വല്ലപ്പഴും പൊറത്തു പോയിട്ട് കഴിക്കുന്നത് മാത്രം വീട്ടിലാ ആർക്കൊന്നും ഈ ഫാസ്റ്റ് ഫുഡിനോട് വല്യ താല്പര്യയില്ല
ഉം ഫാസ്റ്റ് ഫുഡെന്ന് പറയുന്ന എന്താറിയോ സത്യം പറഞാല് നമ്മള് വീട്ടില് ഭക്ഷണം പെട്ടെന്ന് നമ്മളെവിടെയും പോയിട്ട് വരുമ്പോ ഇണ്ടാക്കാൻ പറ്റാ
ആഹ്
അതായിരിക്കും സമയത്ത് പെട്ടെന്ന് പോയി കഴിക്കാനാണ് ആദ്യോക്കെ ഇത് വന്നത് മനസ്സിലായില്ലേ?
അതെ അതെ ഫാസ്റ്റ് ഫുഡ് ആഹ്
ജം
അതെ അതെ ഉം
അങ്ങനെയല്ലേ?
അതെ അതെ ശരിയാണ് പിന്നെ ഇപ്പ സ്ഥിരായി ഇപ്പ എല്ലാരും കൂടുതലായിട്ട് അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്
ആഹ് പറഞ്ഞോ പറഞ്ഞോ
ആഹ് അൺഹെൽത്തി ആണെന്നറിഞ്ഞാലും എല്ലാരും ഇപ്പ അത് തന്നെയാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോഴ്‌ത്ത കുട്ടികൾക്കും അത് തന്നെയാണ് താല്പര്യം കഴിക്കാന് അവർക്ക് നാടൻ ഫുഡൊന്നും വേണ്ട